പറ്റുന്നുണ്ടോ
ആ കേക്ക്ണ് ണ്ട് കേക്ക്ണ്ട്
എന്തെക്കെണ്ട് വിശേഷം
എന്താ നല്ല വിശേഷം സുഖാണ് ഇല്ല ടൈം മായിട്ടില്ലല്ലോ കഴിച്ചില്ല
എപ്പോയാണ് ഭക്ഷണം കഴിക്കാറ്
വിഷണം ഒരു എട്ടര ഒക്കെ ആയിട്ട് നേരത്തെ കഴിക്കുന്നില്ല ഭക്ഷണം കഴിച്ച കഴിഞ്ഞാ കടക്കും ഒരു ഒമ്പര പത്തണക്ക ആവൂമ്പോതി കടക്കും
ആ അങ്ങനെയാണല്ലോല്ലെ ചോറന്നെ ആണോ ഇണ്ടാക്കാറ്
ആ ചോറ് ചെൽപ്പം പ ചപ്പാത്തി ഇണ്ടാക്കും അങ്ങനെക്കെ
തടിള്ള വ്യക്തിയാണോ വെയ്റ്റ്ണ്ടോ
ഇല്ല അത്യാ ഏ പാകത്തിന് ഏറെ
ഉ അങ്ങനേല്ലേ
ആ
ആ ഞങ്ങള് ചിലപ്പം ചപ്പാത്തി ഉണ്ടാക്കുവ അല്ല മൈ ദ പ - ത്തിരി ഉണ്ടാക്കും ചെലപ്പോ ഓഡ്സ് ഇണ്ടാക്കി കുടിക്കും ആ അങ്ങനെയൊക്കെ മതി ചോറ് കൊറക്കലാണ്
ഏ നല്ലത് തന്നെയ ആണ് ചോറ് കൊറക്കണ
ചോർ തിന്ന തന്നെ കിടക്കുമ്പോളേ ചോറ് തിന്നണെ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോ ഞങ്ങൾ കഴിച്ചോണ്ട് ഇതാക്കും അങ്ങനെയൊക്കെ കാട്ടാറ് ഇന്ന്ന്തേനു ഫുഡ്
ഫുഡ് സാധാ ചോറ്ന്നെയനു
ഉം കൂട്ടാനൊക്കെന്തനു
കൂട്ടാൻ ബീ ണ്ടനോ
ഉം അങ്ങനൊക്കെല്ലേ എല്ലോടത്തും ഇപ്പൊ ബീഫ് ന്നെയാണല്ലോ കേക്കണത് പെരുന്നാളൊക്കെ പെരുന്നാളൊക്കെ ആയപ്പല്ലേ നിങ്ങളെ വീട്ട്ക്കൊന്നും ങ്ങള് പോവാറില്ലേ
ആ പോവല്ണ്ട് പ്പോയി ക്കലണ്ട്
പെരുന്നാ പെരുന്നാക്ക്ങ്ങൾ പോയിരുന്നോ
നക്ക് പോയിന
പെരുന്നാക്ക് കുട്ട്യേക്ക് ഡ്രസ്സ്‌
ആഹ ഡ്രസ്സ ഒക്കെ എല്ലാർക്കും ഇടത്തു ഇങ്ങക്ക് ഇദ്ത്തിലെ
തീരുന്നു
ആ
നിങ്ങളെ ഇക്കക്ക് എന്താ ജോലി
ആഹ പൊറത്താ
ആ ഗൾഫ് ഫിലാ നിങ്ങൾ ഗൾഫ് പോയിട്ടുണ്ടോ
നിങ്ങള് പെരുനാൾക്കൊക്ക ടൂർ ഒക്കെ പോയോ
ഇല്ല ടൂറൊന്നും പോയിട്ടില്ല ഇനി പെരുന്നാക്ക് പോകണംന്ന് വിചാരിച്ചിരുന്നു അപ്പൊ പിള്ളേർക്ക് സ്കൂള് തുറക്കാന്നൊക്കെ പറഞ്ഞു മാമിമാർക്കൊന്നും കഴിവൂല്ല പറഞ്ഞു അപ്പൊ പോയി
ആഹ എവിടക്കാ പോവലേ ടൂറ് തപ
ഞങ്ങ ഞങ്ങള് ഇ ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾ ഊ പോയിരുന്നു ആ ടൈമില് അവിടെ നല്ല ത തണുപ്പായിരുന്നു പിന്നെ നല്ല രസായിരുന്നു ആ ടൈമിൽ അവിടൊക്കെ പോയപ്പം ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു അവിടെന്ന് ഞങ്ങള് പോയപ്പോ എല്ലാരും ഓരോ കഷ്ണം പോപ്പിച്ചെടിയും റോസ ചെടിയും ഒക്കെ മേടിച്ച ചീരുന്നു
ആഹ വീട്ടിിലുണ്ടോ ചെടികളൊക്കെ
ചെടികളൊക്കെ ഉണ്ട് കൊറച്ചൊക്കെ വല്ലാതന്നല്ല എന്നാലും ഇന്ന അവിടുത്തെ ചെടികൾ അവി അവിത്തെ മണ്ണ് അവിടുത്തെ കവറുകളിലൊക്കെ കുഴിച്ചിട്ട ഉണ്ടാാവുള്ളൂ തോന്നുന്നു ഇവിടെ കുഴിച്ചിട്ടുണ്ടാവണില്ല
ഓല് അവിടെ ഇങ്ങനെ കാണുമ്പോ നല്ല ഭംഗിയുണ്ടാവും മ്മളെ ഇവിടുന്നു കുഴിച്ചിടുമ്പോളെ
ആണ്ട് ഉണ്ടാകണില്ലന്ന് തോന്നാ അവിടെ നമ്മളുടെ കാലാവസ്ഥ അവിടെ തണുപ്പ് നല്ലോ ഉണ്ടല്ലോ
അതന്നെ ഈ റോസ് ഉണ്ടല്ലോ റോസിന്റെ കൊമ്പക്ക ഇങ്ങനെ റോഡ് സൈഡില് കാണല്ലോ അതൊക്ക ഇങ്ങനെ വിൽക്കണേ അത് നമ്മള് വാങ്ങി കുയ്ച്ച്ട ത്രയാ തൗ
ഉം അതാണ് കാര്യം ഞമ്മള് വാങ്ങി കുയിച്ചിടും ചെയ്യും ചെറിയ പൂ ചെറിയ ചെടിമ്മലന്നെ തോന പൂക്കള് വിരിമ്പോ നമ്മള് വേടിച്ചും ചെയ്യും
ആ അതാണ്
ഉം ഇവിടെക്കെ നല്ല റെയ്റ്റ് ആണ് അവ് ടിണ്ട് നൂറു നൂറ്റയ്മ്പത് റുപ്പിം ക്കെ ആയിട്ട്
ആഹ്
അങ്ങനെ ആവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാ ഞാല്
പണ്ടരളം ചെയ്യൂ
ഉം അങ്ങനെ കൊണ്ടന്ന് പിന്നെ ഇവിടെ കുഴിച്ചിട് പുട് ച്ച് കിട്ടണ ഇന്റെ നല്ലൊരു ചോപ്പ്റോസ് ഇണ്ടായിരുന്നു അഅ് പുടിച്ചിരുന്നു പിന്നെ എല്ലാരും വന്ന് കഷ്ണൊക്കെ മുറിച്ചൊട് പിന്നെ അത് ഇണ്ടാകന്നില്ല
ആഹ് ചട്ടീലാ കുഴിച്ച്ടല് അതോ നെലത്തോ
ഞാൻ നെലത്തും കുഴിച്ചിടാറുണ്ട് ചട്ടിയിലും കുഴിച്ചിടാറുണ്ട് ഇത് ചുവപ്പ് റോസക്കായപ്പൊ ചട്ടിയിലായിരുന്നു കുഴിച്ചിട്ടിരുന്നത്
ആ ആ
നിങ്ങൾക്ക് ഇങ്ങനെ ചെടിനോട് ഇഷ്ടമുള്ള വ്യക്തിയാണോ
ആ ചെടി ഉണ്ട്
ആ വീട്ട് ആ ചെടിയൊക്കെ ഇണ്ടോ വീ ടില്
ഇല്ല ഇപ്പൊ വീട്ടില് കൊറവാണ് ട് മാർ വാങ്ങാൻ ഉദ്ദേശിക്ക്ണ് ണ്ട് അപ്പ പിന്നെ അപ്പ ഇങ്ങനെ ഇൻഷാ അള്ളാ കുയ്ച്ച്ടണം
ചെടി നട്ട് പിടിപ്പി ചൂടന്ന ഇപ്പം തന്നെന്നാ പിന്നെ അപ്പ വീട്ട്ല് ചട്ടിയിലൊക്കെ ആയിട്ട് ഇപ്പം പിടിപ്പിച്ച് വച്ചാ മതി ഇന്നാ വീട്ട്ന്ന് കൊ പാല് കാച്ചൽ ദിവസത്തിന് ശരി ഉണ്ടാവല്ലോ ഞമ്മളവിടെ ആ ഞമ്മളവിടെ ഒരു വീട്ടില് പാല് കാ ഇച്ചരി കഴിഞ്ഞിരുന്നു അപ്പൊ ആ വീ വട്ടിലെ മുറ്റത്തൊക്കെ നിറച്ച് ചെടിയുണ്ട് ഓള് ആദ്യേ ചെടി കിട്ടണൊക്കെ എടുത്ത് ഒരു ചെടിച്ചട്ടി വേടിച്ചാണ്ട് വെക്കാറുണ്ടായിരുന്നു പറഞ്ഞു
ആഹ ആഹ അത് നല്ല ഭംഗിയാണ് അതൊക്കെ അങ്ങനെ
ആ അങ്ങനെയൊക്കെ പാല് കാച്ചൽന്റെ അന്നെന്നെ നമുക്ക് മുൻ മുന്നൊരുക്കം ഉണ്ടാവുമ്പോം അതൊക്കെ ഒരു ഇതാല്ലേ ഉം നിങ്ങളെ വീട് വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടിലോ വീട്ടില് കുട്ടികളും ഹസ് എല്ലാം നേരത്തെ കണ്ടല്ലെരുമുണ്ട്
ആഹ എല്ലാരും ഉണ്ടല്ലല്ലേ മാരേജ് കഴിച്ചാ മറ്റേ കുട്ടികളുണ്ടാ അവിടെ എവിടെലും
അവിടെന്നല്ല അ കുട്ടികളെ കിട്ടാനില്ലല്ലോ പഠിക്കനാണ് നല്ലതും പഠിച്ച് സ്വന്തം ജോലി കിട്ടിട്ട് മതി കല്യാണം അങ്ങനെ
ആ അങ്ങനെ ആലോചിച്ചാ അങ്ങനെ മതി ഇപ്പ ഇനി ഓരോരുത്തരുടെ ഇപ്പ പോവൽ കൂടുതലായോണ്ടേ
ആ അപ്പൊ കുട്ടികളൊന്നും കല്യാണത്തിന് ആർക്കുമൊരു താല്പ പരില്ല
ആ താല്പര്യം ആർക്കുമില്ല ഡിഗ്രിക്കായാലും പ്ലസ് ടുനായിട്ടും പണ്ടത്തെ മാതിരിയല്ലല്ലോ കുപ്പായും ഹോട്ടലുകളിലേക്ക് ചായ കുടിക്കാനൊക്കെ നടക്കല്ലോ കുട്ടികള് അങ്ങനത്തെ കാലമായി
ആഹ
പിന്നെ ഓല് ഒരാളെയും കൊണ്ട് വരുമ്പോ ഉമ്മനെയും വാപ്പാനെ കെട്ടിച്ച് കൊടുക്കേണ്ടി ഒരു അവസ്ഥ വര്യാണ്
ആ പിന്നെ പഠിച്ച എന്റെ അഭിപ്രായത്തി പഠിച്ചോരു ജോലിയായിട്ട്
എങ്ങനെ
പഠി എന്റെ അഭിപ്രായത്തിൽ പഠിച്ചൊരു ജോലിയായിട്ട് ട്ട് മതി കല്യാണം അങ്ങനൊയൊക്കെയാണ് പറയാ
ഉം അങ്ങനെയൊക്കെ ആയാലെ നമ്മക്ക് കാലം കൊണ്ട് വേറെ ഒരാളോണ്ട് കൈ കാട്ടേണ്ടി ഒരവസ്ഥ വരില്ല ഞമ്മക്ക് തന്നെ സ്വയം പൈസയുണ്ടാവും നമ്മളെ കയ്യിലാന്നെ നമ്മ കുടുങ്ങണ സാഹചര്യത്തില് ആ ഓനോടിങ്ങനെ ചോയ്ക്കണ്ടയാവശ്യല്ലലോ നമ്മളടത് ഇത്, ഇണ്ടാവും നല്ലൊരു ജോലി കിട്ടണം എന്നാണ് എനിക്കും ആഗ്രഹം. ഇങ്ങളന്തേലും ജോലി
ഇല്ല ജോലിയൊന്നും ചെയ്തിട്ടില്ല കുട്ട്യാളൊക്കെ ചെറത് ചെറതായില്ലേ ചെറര്തായില്ലേ ആഗ്രഹം ഒക്കെ ഇണ്ട്. കുട്ട്യാള് ചെറുതായിട്ടേ. എങനെ. പോയിട്ടില്ല ഞാൻ ഡിഗ്രി കംപ്ലീറ്റാക്കീന്.
ഇന്നാ പിന്നെ എന്തേലും ഒരു ജോലി. ഈച്ചിക്ക് നോക്കി കൂടെനോ വീട്ടിലിരുന്ന്ന്നെ
കുട്ടികള അങ്ങനെ അങ്ങനെ
അണുപോയില്ലേ ഹസ്ബൻഡന് എന്താ സൗദിയില് ജോലി
അവിടെ കടേലാ
ഓ ആ
പിന്നെ പിന്നെ എന്താ മഴ കണ്ടൊ ട
ഇല്ല മഴ കുറവാണ് ഇപ്പ മഴൊന്നുല്ല മഴക്കാലമായി ഞമ്മള് സ്കൂള് പോകണ ടൈമില് കോടയും പാടൊക്ക ആയിട്ടേയ്നു പോയിരുന്നത് ഇന്നത്തെ കുട്ട്യാക്ക് കോടയൊന്നും വേണ്ടല്ലോ മഴ കുറവായിരു
ആഹ് എല്ലാ പ്രാവശ്യ ച്ച
ഉം നല്ല മഴ വരല്ലണ്ട് പെയ്യാറുണ്ട് അവിടെ ക്കെ എങ്ങനെ മഴുണ്ടോ
നല്ല വൈദ്യനാ
ഓ ഇവിടെ മഴ ചാറ്റൽ മഴ ഇണ്ടായിരുന്നു ന്നലെ പിന്നെ മഴ പെയ്തിട്ടില്ല ഉക്ക മേഘങ്ങളുണ്ട് ഇപ്പൊ അതും പോയി
അവിടെ മഴ പെയ്താല് ഏ കാരണ്ട് പോകാറുണ്ടോ
എടക്കെടക്കൊക്കെ പോകും വെരല്ണ്ട് വേഗം വേഗം വരും പിന്നെ നല്ല കാറ്റ് ഉണ്ടാവുള്ളേ മരങ്ങളൊക്കെ പൊട്ടി വിണാലും അങ്ങനെ നമ്മള് പിന്നെ വരാൻ താമസിക്കില്ല
ഉം അങ്ങനെയൊക്കെയാണല്ലോല്ലേ
അത് നല്ല ചൂടായിട്ടെ മഴ പെയ്യ്തിട് ചൂടുണ്ടോ
ചൂടന്നേണ് എന്നാലും വല്യ കൊയ വേനൽകത്തെ അത്ര ചൂടില്ല എന്നാലും ചൂട് തന്നെയാണ് കൊഴപ്പൊന്നുല്ല ഉം അങ്ങനെയൊക്കെയാണ് നിങ്ങള് എങ്ങനെ അവിടെ കൊളങ്ങളും തോടുകളൊക്കെ ഉണ്ടോ
ഓള് ആ ആ എന്റെ വീടിന്റെ അവിടെ എട് ത്ത്ണ്ട് പണ്ട് ഇണ്ടായിനു ഇപ്പൊ പിന്നെ ന്ന് ഇല്ലല്ലോ
അ നീന്താൻ പോകാറൊക്കെ ഇണ്ടോ
ആ അന്നൊക്കെ പോയിനു ചെറുപ്പത്തിലൊക്കെ ഇപ്പ പിന്നെ ഇല്ലല്ലോ ഇല്ല ഇപ്പ ഇല്ല ഇപ്പൊ പിന്നെ തോട്ല്ല
ഉം ഉം അപ്പം വെള്ളത്തിന്റെ വെള്ളം കേറ്ണ ബു ദ്ധിമുട്ട് ഇങ്ങളെ വീടിൻ്റെ അടുത്ത് ഉണ്ടാവൂല ലേ ഓ അങ്ങനായാ സുഖാ റോഡുകളൊക്കെ എങ്ങനെ അവ്ടെ ഓ ടൗൺ അവിടെ എടു ത്ത് തന്നെയാണോ
ആ ടൗൺ അടുത്താ ആ സ്കൂള് സ്കൂൾ അടുത്ത് തന്നെ ആണ്
ഉം ഉം ആ ആ അത്ര ദൂരൊക്കെ ഉണ്ടാവുംല്ലേ ഹൈടെക്ക് ആണോ സ്കൂളുകളൊക്കെ
സ്‌കൂളൊക്കെ ഹൈടെക്കന്നെണ് പണ്ടത്തെ പോലെ ന്നും അല്ലല്ലോ
ഉം ഞമ്മള് പോയിരുന്ന കാലത്തൊക്കെ സ്കൂളുകളൊക്കെ ഓടിന്റെ സ്കൂളൊക്കെ ആയിരുന്നല്ലോ
ആ ആ ഇപ്പൊ അങ്ങനൊന്നും അല്ലല്ലോ ഇപ്പ സ്‌ക്കൂളൊക്കേ എവിടേലൊക്കെ ഉണ്ടാവുള്ളൂ
ആ ആ ഇപ്പം പൊതുവേ നല്ല ഹൈട്ടക്ക് സ്കൂള് പാർക്കുകളൊക്കെ ഉണ്ടോ ങ്ങള് അവിടെ സ്കൂളില് അ
എല്ലാ സൗകര്യും ഉണ്ട് ആ ഫുഡോക്കയേലോ ഒക്കെ നല്ലത് തന്നെയാണ്
ആ ന്നാ ശരിയേ
ന്നയ് ആ ഓക്കെ ന്നാ ശേരി